ഹലോ ആഹ കേക്കണ്ട് പറഞ്ഞോ ഏ
ആ
ഓ സുഖമാണ് ഓ കുഴപ്പൊന്നല്ല സുഖമാണ്
ആ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞോ
ഓ ഭക്ഷണം കഴിച്ച്
അപ്പൊ എന്താ പണി വെറുതെരിക്ക്വ
ഓ
ഉം
എന്താ ഉച്ചക്കെ എന്തെന്നോ
സാമ്പാറും ബീഫും
ഉം ബടെ ന്ന് ബീഫ് കറിയ
ആഹ്
പിന്നെന്താ മക്കളൊക്കെ സ്കൂളില് പോയോ
ആ മക്കളൊക്കെ പോയി
എത്ര ആളാണ്
രണ്ടാള്
ആഹ്
ഉം മക്കള്പ്പ ഞാൻ ഫ്രീ ആയിട്ടപ്പോ വിടെ ങ്ങനെ കിടന്നേ
ഉം
ഉം
എത്രല്ല പഠിക്കണ മക്കള്
മക്കള് എട്ടിലും ഏ ഏഴിലും
ഓ
ഉം പിന്നെ എന്താ എന്റെ ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു നിങ്ങള് എങ്ങനെ ബീഫ് വരട്ടല്ലോ എന്താ ചെയ്യല്
ഞാന് ഇന്ന് കറി വെക്കും ഞാൻ ഇന്നിപ്പോ എന്താ ചെയ്തെച്ചാല് കറി വെ ശേനി മക്കൾക്ക് പുട്ട്ക്കെ
ആഹ് രാവിലെ
ആ അപ്പൊ ആ പുട്ടിന്റെ വേറെന്നണ്ട്
ആഹ് മഴ ണ്ടന്ന്
ആഹ് അന്ന് മഴണ്ട്
ഇന്നലെയില്ലെന്നോ
ഉം ഇന്ന് നല്ല മഴന്റെ ദിവസ
ഉം മക്കള് സ്കൂൾക്കാാക്കെ പോണ സമയത്ത് നല്ല മഴന്നല്ലോ
ഉം ഇന്ന് മഴന്റെ ദിവസ
ഉം പിന്നെ സ്കൂളട്ട് വരുമ്പോത്തനെ ന്താ
എന്തെങ്കിലും ഉണ്ടാക്കണം എന്തെങ്കിലും മഴ ഇങ്ങനെ വെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വേണല്ലോ മക്കക്ക് ഭക്ഷണം കഴിച്ചില്ലേ
ആഹ് ക്കെ കഴിച്ച് ഒന്ന് ഒറങ്ങി എണീറ്റ്
ആ ആ തർക്കടിലെല്ലാ ന്നേരം ആയിപ്പോതിനോ
ഉം
ഉം
മൂന്നേമുക്കാലൊക്കായലേ ഇതില്ലാരും മുന്നെ കയ്യ്ണതാണ്
ഉം ഉം
ഉന്തട മഴയൊക്കെ പെയ്ത
ഏ
മഴ പെയ്താ കറന്റ്‌ക്കെളുപ്പം പോകും
കോട്ടന്റെ ആ കറന്റ് ഇൻവേർട്ടർ ഉണ്ട്
ആഹ
അപ്പൊ പിന്നെ വല്യ പ്രശ്നല്ല
ആഹ
ഉ ഉ അപ്പൊ ഇപ്പ അയിലാഞാൻ പറ്റൂലല്ലോ അല്ല വെള്ളം പൊയവക്കത് എന്താ വെള്ളം കയറുന്ന സ്ഥല
അല്ലേ ഇൻവേർട്ടറില് മോട്ടർ അടുക്കണ ഇൻവേർർ
ആഹ
പിന്നെ ഉ പിന്നെ മുറ്റത്തന്നെയണ് കിണറ് അപ്പൊ
ഉം ഫുഡ് കഴിച്ചോ
ഏ
ഫുഡ കഴിചോ
ആഹ് ഫുഡൊക്കെ ചയിച്ചു
ഗർ ഇൻസില്ലേ
ഉ
ഉം എത്ര കുട്ടികളെ
എ
എത്രമ്മ കുട്ടികളായി ചോയിക്ക
രണ്ടാള് ഒരാള്സ്കൂൾള്പോയിന് ഒരാളിപ്പിവിടെ ഉറങ്ങിയെണീക്കാണ്
ചെറുതായിരിക്കൂല്ലേ
ആ മൂന്നാഴ്ച്ച
പിന്നപ്പൊ ഹസ്ബന്റ്ന്താചെയ്ണെ
പിന്നെന്താ ട്രിപ്പൊന്തൊപോയിനോ
എങ്ങനെ
ട്രിപ്പ്ന്താ പോയിനോചോയ്ച്ച
ഏ ഓട്ടോയാ
അല്ല പൂട്ടിനൊക്കെ ട്രിപ്പ്പോയിനോ
ആഹ മനസ്സിലായില്ല
ഏട്ടെങ്കിലും റ്റുറുപോയിന്നോയ്ട്രിപ്പേയ്
ആഹ ആഹ് ഞങ്ങള്ഫാമിലിയിട്ടാപോവല് ആഹ എടകൊക്കെങ്ങനെ പോവല്ണ്ട്
ഉം
വെക്കേഷൻല്ലോ അങ്ങനെയൊക്കെ ഫാമിലിയായിട്ട് കസിൻസ് എല്ലാവരുംകൂടി ഒരുബസ്സിനോ ട്രാവലർനോ അങ്ങനൊക്കെപോവല്
ഞങ്ങളുംങ്ങനെന്നെപോവാ കൂടെ ഒറ്റയ്ക്ക്ങ്ങനെപോവേല കൂട്ടത്തിലേപോവുള്ളൂ
ആ എ ചെറിയമക്കളൊകെണ്ടാകുമ്പോ നമുക്ക് കൂട്ടത്തില്പോവാനല്ലത് ഓരോന്ന് കൈമാറിവിടിക്കാനും ഈ ഭക്ഷണൊക്കെണ്ടാക്കിയക്കൊ
ഫാമിലി ഇപ്പൊരസാണ് അത് വേറെരസ മറ്റെ ഒറ്റക്ക്പോവുമ്പോ വേറെത് മ്ഹ് കൂട്ടത്തിൽപോകുമ്പോ രസമല്ലേ നടിച്ചുപൊളിക്ക
ആഹ
ന്റെ വീട്ടിൽപോയില്ലേനോ
ആഹ വീട്ടിലൊക്കെ കഴിഞ്ഞ ആഴ്ച പോയിനു വ്യാഴയ്ച്ചപോയി വെള്ളിയാഴ്ച വന്നു മദ്രസൊക്കെണ്ടാവകുമ്പോ അങ്ങനക്കെല്ലെ പോവാൻ കഴിയുള്ളു കഴിഞ്ഞ ബുധനാഴ്ച പോയിട്ടോ രണ്ടുദിവസം മദ്രാസല്ലായിരുന്നല്ലോ
ഈഹ്
മക്കളെത്താനായോ?
നാല്മണിക്ക്
ഇവിടെ നാലര കഴിയും
ഉം നാലുമണിയവുമ്പോ വിടും പിന്നെന്നരനാലേക്കാല് കുടി പോന്ന അവിടെ അടുത്തന്നെ ഉം ഉം ഉം
കേറി
ആ പിന്നെ
താണൊസ്കൂള് മക്കള്ള് പഠിക്കണ? ഉം
ചലദിവസം ഇവിടെന്ന് നടന്ന പോവാനുള്ളദൂരേള്ളു
ഉ നടന്നായിരിക്കൂലേ പോവല്
പിന്നെ മയയൊക്കെ ഉണ്ടാവുമ്പോ ഹസ്ബൻഡ് ആക്കി കൊടുക്കും
ഉം അവിടെ അടുത്ത് കുട്ടികള സ്കൂള് ദൂരെയാ ബസ്സുണ്ടോ
ആഹ ബസുണ്ട് കൊറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ഇപ്പത്തെ കുട്ടിയകൊക്കെ അയിന് നട ക്കാൻ മടിയാണല്ലോ എന്റെ മോക്ക് തീരെ നടക്കാനാവൂല
ഇപ്പ എല്ലാവരും അങ്ങനെയന്നെ ഇപ്പ ആരാ നടക്കുന്നൊക്കെ പോവല്
ഉം അത് എൽ കെ ജിയിലെ അമ്മള് വണ്ടി കയറ്റി വിട്ട ശീലം അപ്പ അത് ചെറതല്ലേ അത് ശീലാക്കും പിന്നെ നടക്കാനേ ആവൂല
ഇപ്പൊ ആയത് കുട്ടികള ആരും നടക്കൂല വല്യതായാലലൊന്നും ഒന്നും ഒക്ക മടിയ
നമ്മളൊക്കെ നടന്ന് സ്കൂളില് പോയിന എത്രങ്ങാനും നടന്നീന്നുലേ
ഉം ഓല്ക്ക് എന്തോ ഒരു മോശം ചപ്പ നടക്കന്ന് പറഞ്ഞ
നമ്മളൊക്കെ നടന്ന് പോണ അതൊരു വേറെ രസമായിരുന്നു ഇവലക്ക് അതൊന്നും പറഞ്ഞ ഓല്ക്ക് ക്കതൊക്കെന്തോര് കേൾക്കണ മാതിരിയ
ആഹ ഒക്കെ പഴയ കാലഘട്ടല്ലേ
ഉം
പിന്നെന്താ കൃഷിയെന്താണ്ടോ
ആഹ കൃഷി നമ്മുക്ക് ആവശ്യത്തിനല്ലാം ഇങ്ങനെ ചെറിയ രീതിയില് കുമ്പളം മത്തന് മുളകുകള് മുരിങ്ങ കറമൂസ അങ്ങനതൊക്കെ അങ്ങനെ ഇണ്ട്
അങ്ങനെയൊക്കെയല്ലോ ഞാന് അങ്ങനെന്നെ എന്തെങ്കിലും ഒക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യും
ഉം
ആഹ്
അവിടെ റബൂട്ടാനൊക്കെണ്ടോ ഇവിടെ മരം രണ്ടും മരംക്കെ ഉണ്ട് പക്ഷേ കായി കൊറവ നമ്മള് മക്കക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടണത്
ഭയങ്കര വെലയണല്ലേ
ഭയങ്കര വിലയണേ ഇക്ക വാങ്ങിട്ട് അവർക്ക് തേകഞ്ഞില്ല
അത് വേട്ടന്നൊന്നും തെയില്ല ആർക്കും പെട്ടന്നൊന്നും തെയൂലല്ലേ അത്‌
ഉം വർക്ക് ഇനിം വേണം ഇനിം വേണം ഇനിം വേണം ന്ന് പറ
ചെറിയ കുട്ടികളൊക്കെ
ആഹ അവര് പോയി ഫ്രിഡ്ജ് തൊറക്ക കാണാ ഞാൻ വരേയ
ഉം ഞ ഫ്രൈഡ്രൈ ചൂടാക്കി ണക്കിന് കയ് കൊണ്ടന്നെ അല്ല ജി ഇസ്തിരി പെട്ടിക്കണം
പിന്നെന്താ
ഉം
അപ്പ മക്കള് വരുമ്പോതിന് എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കുണ്ടോ
ആഹ എന്തേലും ഉണ്ടാക്കലണ്ട്
ഉം
മക്കക്കിപം ഇപ്പോ പഴയ മാതിരി ഒന്നുല്ലല്ലോ കുട്ടികൾക്ക് സ്കൂള് വിട്ട് വരുമ്പോൾ എന്തേങ്കലുലൊക്കെ കിട്ടണം നമ്മള കാലത്തൊക്കെ ചോറൊക്കെല്ലേ അയിന്
ഉം രാവിലക്കത്തൊന്നും കഴിക്കൂലല്ലല്ലേ
ഇപ്പ എന്തെങ്കിലൊക്കെ വരുമ്പോതേലും എന്തേലും ഉണ്ടാക്കലിണ്ട്
ഉം എന്താ ഉണ്ടാക്കല അധികം.
അതി ഉണ്ടാക്കുന്നേ അങ് എല്ലാ ഉണ്ടാക്കും നന്ങ്ങൾചെറുപയർ പരിപ്പ് പായസം ഉണ്ടല്ലോ ചെറുപയർ പരിപ്പി്ന്റെ പായസം രസ ഉണ്ടാക്കും. ക്കച്ച്
അത് ഇപ്പൊ വേവണമെങ്കി കുറച്ച് സമയവൂലേ?
അഹ് കുക്കറ്ല്
വേക്കും എന്നിട്ടങ്ങനെ തേങ്ങാപ്പാലല്ലോ
ആ
ഉം
അത്‌ തേങ്ങാ പാല് വേവിക്കും.
ഉം
ഉം
അതൊക്കെ കുടുക്കുയിരിക്കൂല്ലേ?
ആഹ എപ്പോളെങ്കിലും കിട്ടുമ്പോ രസല്ലേ?
ആ അല്ലേ മയത്തൊക്കെ നമുക്ക് പായസക്കായ രസണ്.
ഉ അപ്പ ഇന്ന അങ്ങനെ. ചെയ്യാന്നില്ല ഇതിലിങ്ങനെ നിക്ക
ഉം
ഉം
ഉ പിന്നെ ഇവിടെ അങ്ങനെ? പുഴട്ട് വരുമ്പോ അ തന്നെ അങ്ങനെയൊന്നും ഉണ്ടാക്കൂല നമക്ക് എന്തെങ്കിലുമൊക്കെ ണ്ടാക്കണംന്ന് തോന്നിയ അങ്ങനെ ഉണ്ടാക്കും.
ആഹ ഓരോർത്തർക്ക ഓരോ ഇഷ്ടണല്ലോ ന്നയ്ക്കോട്ടെ എവിടെ ആള് വ
ആഹ ആയിക്കോട്ടെ.
എന്നാൽ ശരി
ഉ